ഹലോ ഹലോ
ആഹ് പറയൂ എന്തെക്കെ വിശേഷം
വിശേഷം നല്ല വിശേഷം രാവിലെ വെച്ച് നല്ല വെെല് കാണുന്നുണ്ട് അതുകൊണ്ട് തുണികളൊക്കെ പറക്കി വെെലത്തോട്ട് ഇടുകാ
ആഹ് അത്പ്പാെ എല്ലാരേം ജോലിയും അതെന്നെ ഇങ്ങോട് ഇവടീം അതെ
ആടേട് അയ്യോ ഇത്രയും ദിവസം എന്തോ മഴയേര്ന്ന് മഴയോട് തുണിയെല്ലാം കഴ്കി കഴ്കി ഇങ്ങനെ ഓരോന്നൊക്കെ പാെർത്ത് പാെർത്തൊക്കെ ഇട്ട് വിട്ട് വെച്ചേക്കുവായ്ര്ന്ന് ഇന്നൊരു വെെല് കണ്ടപ്പാെ ഭയങ്കര സന്തോഷം തുണിയും പറക്കിക്കൊണ്ട് ഓടുവാ
അതെ പെട്ടെന്ന് ഇണ്ടാവും ഒരു മഴ പെയ്യല് അപ്പ ലേ
അതാ രാവിലെയാണെങ്കി ഇതെല്ലാം പെർക്കി ഇട്ടതാണേ പെർക്കി ഇട്ടപ്പൊ ഉണ്ട് ഒരു മഴക്കോള് പോലെ ഇങ്ങനെ ഇരുണ്ട് വന്ന് അപ്പൊ പിന്നെ കാെറച് എല്ലാം ഒണങ്ങി ഒരുവിധം ഒക്കെ ഒണങ്ങിയതാ അപ്പൊ ശകലം ഒന്ന് ചൂട് കൊണ്ടാ മതി അപ്പൊ പിന്നെ എല്ലാം കൂടെ പെറ്ക്കി വീണ്ടും കൊണ്ട് കസേരപ്പാെറത്ത് വെച്ച്
അതാണ് മഴക്കാലാവുമ്പൊ അതൊരു പണിയാ
അതെ ഇത് ഒരു വേറൊരു പണി ഇത് നമ്മക്ക് നടക്കത്തില്ല ഇതിന്റ പാെറകെ ഓട്ടവാ അപ്പം പിന്നെ ഒരു മഴക്കോള് കണ്ടപ്പൊ വാരി കൊണ്ടുവന്ന് കസേരെ വെച്ച് ഇപ്പൊ ഒരു വെെല്ന് നല്ല വെെല് കാൺണത് അപ്പൊ പിന്നെ എല്ലാം പെർക്കി വീണ്ടും ഇടുവാ വെെലത്തിടാ പിള്ളാരൊക്കെയുണ്ട് ഇന്ന് ഞായറാഴ്ചയെല്ലേ ആർക്കും എങ്ങോട്ടും പോണ്ട താമസിച്ചാ എഴുന്നേറ്റതും നല്ല ബ ബഹളം പെരക്ക്കത്തൊക്കെ ഇപ്പൊ ഞാൻ മുറ്റത്തോട്ട് എറങ്ങിയതാ
ആഹ് അതെ
അകത്തവർറെ ബഹളവാ പടം വരപ്പും കഴിപ് ആഹ് ഇതിനകത്ത് അതെ ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാ വേറെ ആരും നിഗ്ഗത്തില്ല തുണി പെറക്കിടാൻ പിള്ളേര് വന്ന് കഴിഞ്ഞാ പിള്ളേരെ നമ്മൾക്ക് സഹായത്തിന് വിളിക്കാം പക്ഷെ എരട്ടിപ്പണിയായിരിക്കും അവര് പെറക്കിക്കൊണ്ട് വെക്കും ചെലതെക്കെ ചവ്ട്ടി തേ
ച്ചെല്ലേ ആഹ് അതാണ് ച മഴയല്ലേ പിന്നെ മണ്ണ് ചവിട്ടിയാ മണ്ണ് ആവും
ആഹ് ഇവരെ പെറ്ക്കി ഇടുവാന്നും പർണ് ഇവര് നമ്മടെ കൂടെ വന്ന്ട്ട് തുണിയും പെറക്കിക്കൊണ്ട് ഓടും ഓടുമ്പാെ എല്ലാം താഴെ വീണ് അതിലിട്ട് ചവിട്ടി അതൊന്നും കൂടെ അഴ് ക്കാവും അതാേണ്ട് പിള്ളാരെ കൂട്ടത്തില്ല ഞാൻ തന്നെ ഇങ്ങനെ പെറ്ക്കി വെെലുള്ളോട്ത്തോട് നോക്കി ഇടുവാ
ആഹ് നമ്മള് അട്ക്കളേല് ജോലി ഇട്ക്ക്ണ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം മഴ പെയ്യ്ന്ന്ണ്ടോ മുമൂടി ഇരിക്ക്ന്ന് ആഹ് അല്ലെങ്കിൽ പിന്നെ രണ്ടാം പണി എല്ലാം കൂട നനയും.
ഞാനിപ്പോ വണ്ടീടെ നമ്മുടെ വണ്ടിടെ പോർത് തൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ടു വീലറിന്റെ അപ്പൊ അതിന്റെ പുറത്ത് ഷീറ്റിന്റെ മണ്ടയ്ക്ക് വട്ട ഒക്കെ ഇങ്ങനെ പെറുക്കിയിടും അപ്പൊ ആഹ് വണ്ടിയുടെ പുറത്ത് എപ്പോഴും നല്ല ചൂടായിരിക്കും. ചൂടടി ക്കുമ്പ ഷീറ്റിന്റെ പുറത്ത്. അപ്പൊ ആ ഷീറ്റിന്റെ പുറത്തോട്ടൊക്കെ ഇടുക, അപ്പൊ ല, ഇപ്പൊ കസേര നോക്കിയാലും വണ്ടി നോക്കി ക്കിയാലും എല്ലാത്തിന്റെയും പുറത്ത് തുണി മാത്രേ കാണാനുള്ളൂ.
തുണി മാത്രല്ലേ? ആഹ് അയ് പുറകിൽ നമ്മക്ക് ചെറിയ ഇതൊക്കെ ഇന്നർ വിയറൊക്കെ ഇടാലോ?
ആഹ് യിടാം അതിന്റെ പുറത് ഇട്ടേക്കുന്നെ ഇട്ടിട്ട് ഉണക്കുക. അവിടെ എങ്ങനാ തുണിയുനക്കൽ ഒക്കെ കഴിഞ്ഞോ?
ഇം ആഹ് ഇവിടെ നമുക്ക് താഴെ അടക്ക വീടിന്റെ ബാക്ക് ഫുള്ള് ഷീറ്റ് ആണ്. ബി ത്തി ഫുള്ള്. ശീറ്റ് ഇട്ടിട്ടുണ്ട്, അപ്പൊ സുഖാണ് വിരിച്ചിടാന് സ്ഥലണ്ട്. ആഹ് സൗകര്യണ്ട്. അവിടെ കെടന് ഉണങ്ങും. നിപ്പ ക്കായി, അതാണ്. നല്ല സുഖം കഴിഞ്ഞ വർഷം വരെ ഞാൻ ഈ ഓട്ടം തന്നെ ആയിരുന്നു.
ആണല്ലേ? ഓ വല്ലാത്തൊരു ഓട്ടാ കേട്ടോ, നമ്മുടെ വേറൊരു പണി നടക്ക ത്തില്ല. അത് ഞായറാഴ് കിട്ടി കഴിഞ്ഞാ നമുക്ക് എന്തങ്കിലു മൊക്കെ ജോലിക്ക് പോകുന്ന വരാണെങ്കി തന്നെ എന്തെങ്കിലു ഒക്കെ ചെയ്യാനേ കാണും. ആഹ് ആഹ് അമ്മേ അതങ് കൊടുത്തേര് കേട്ടോ? ഉഡ്ഫിൽ എടുത്തങ് കൊടുത്തേര്.
തുണി നമ്മള് പിന്നെ, തുണി ഇടാനായിട്ട് ഈ കുട്ടി കുട്ടികളുടെ യൂണിഫോമൊക്കെ ഉണ്ടാവുമ്പോൾ ആണ് പണി വര. അത്
ആഹ്, നീ നമ്മുടെ അത് ഉണങ്ങിയില്ലെങ്കിലേ പെട്ടെന്ന് പിള്ളേരുടെ നല്ല ലൈറ്റ്- ലൈറ്റ് കളർ യൂണിഫോം ആയിരിക്കും അത് പിന്നെ പെട്ടെന്ന കരിമ്പൻ അടിച്ച് പന്നലായി പോകുന്നത്. ഉം അതുപോലെ അവർക് ഇടുമ്പോ, ഒരു വല്ലാത്തൊരു
സ്മെല്ല് വരും. ആഹ് അതെ, അതെ
തുണി നല്ല പോലെ ഉണങ്ങിയില്ലെങ്കിൽ.
ആഹ്, ഉണങ്ങി ലെങ്കി. ഉം, അത് പറയും ഇവിടെ അടുത്തുള്ളവരൊക്കെ പറയും നിനക്ക നിനക്ക് നല്ല സുഖണ ല്ലേ? ഷീറ്റ് ഉള്ളത കൊണ്ട് പറയും ഷെഡ് കെട്ടിയതൊണ്ട്.
ആണ്, ആണ് ണാ ണ ണ്. ആഹ്, ആണാണ്. എന്നെ വിളിച്ചോ ന്ന്.
കഴിഞ്ഞ വർഷം ഞാന് സ്റ്റർക്കേസിന്റെ മുകളിലൊക്കെ ല്ല അയല് കെട്ടിട്ട്, അതോ കുത്തനെയുള്ള ആശയാ- എന്നിട്ട് തുണി അങ്ങോട്ട് വിരിച്ചിടുമ്പോ? കാരണം സ്റ്റെയർ കേസ് അങ്ങനെയല്ലേ ഇരിക്കണേ, ചെരിഞ്ഞിട്ടല്ലേ? ആഹ്, എന്നിട്ട് ഈ ആശ ഒരു തുണി കെട്ടി കെട്ടി കെട്ടി ഒരു തുണി അവിടെ ഇടുമ്പോയേക്ക്‌, താഴ്ന്ന് ഊർന്ന് വന്ന് താഴോട്ട് വീഴും. അങ്ങനെയൊക്കെ, ഉം അങ്ങനെയൊക്കെ കൊറെ കഷ്ടപ്പെട്ടു. ട്ട്, പിന്നാണ് കഴിഞ്ഞ വർഷം അപ്പം ഷെഡ് ഷീ ഷീറ്റ് കെട്ടി. അപ്പൊ നല്ല സുഖമാണ്. ഇപ്പൊ മഴ പെയ്താലും അവിടെ കിടക്കട്ടെ, വെയിൽ വെയിലുതിച്ചാലും പുറത്ത്. തൊട്ടന്ന് ഇടെണ്ടാ.
അവിടെ കിടന്ന ഷീറ്റിന്റെ ചൂട് കൊണ്ട് കിടന്നുണങ്ങികോളും. ഷീറ്റ് നല്ല ചൂടല്ലേ? ചൂടത്ത് കിടന്നുറങ്ങിക്കോളും. ഞാനി ങ്ങനെ വാരി ഇട്ടോണ്ടിരിക്ക. സംസാരിക്കൻ കൂടെ വാരി ഇടും. അപ്പൊ അതും കഴിയല്ലോ? അപ്പൊ അമ്മ വലിച്ചു പറഞ്ഞ ഇപ്പൊ ചെറിയ മഴക്കോള് കാണുന്നുണ്ട് ശ്രദ്ധിച്ചോണേ എല്ലാം ഉണങ്ങിക്കിടക്കുവ ഒരു വിദോക്കെ നമ്മള ഒരാൾ ഇതിന്റെ പുറകിന്ന് നടക്കണം വേറൊരു പണിയും നടക്കത്തില്ല
അതെ അത് ഇടക്ക് പോയിട്ട് ഓണങ്ങിയത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ മതി എന്നാ പിന്നെ മഴ പെയ്യണ സമയത്ത് സുഖവും എടു എടുത്തോണ്ടുവരാന്
ആഹ അതെ അങ്ങനെ ഇടുക പിന്നെ പിള്ളോരൊക്കെ എല്ലാം കഴിച്ചോ രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞോ
ആഹ കാപ്പി കൂടി കഴിഞ്ഞു ഒരാളെ എണീയിച്ചിട്ടില്ല ഏഹ ഒരാൾ നീ പറഞ്ഞ പോലെതെ പടം വരപ്പും ക്രാഫ്റ്റ് ഇണ്ടാക്കലും സ്കൂളില്ലെങ്കിൽ അവർക്ക് ഇതല്ലേ പണി
ആണ് ഇത് സ്കൂളിലെ പണിയല്ല ഇത് ചുമ്മായിരുന്ന് കഴിക്കാൻ വിളിക്കുമ്പോ പടം വരയ്ക്ക കഴക്ക് ഇപ്പൊ വേണ്ട ആഈ ഇപ്പൊ വേണ്ട വ വരക്കിക്കട്ടെ ചായ കുടി കഴിഞ് ചായകുടിയടെ എന്തെങ്കിലും ഒരു പലഹാരം എടുത്തൊണ്ട് വന്ന് കഴിക്കും ഉപ്പേരിയോ വല്ലോ അപ്പോ പിന്നെ ഇവർക്ക് വേഷ ക്കത്തില്ല രാവിലെ ഉണ്ടാക്കി നമ്മ ഉണ്ടാക്കുന്ന രാവിലത്തെ കാപ്പ
അതോട കേടക്കും ആഹ് അങ്ങനെതന്നെയാ ആഹ് ഞാൻ പറഞ്ഞേ ആഈ ശരിയാണ് ഇന്നലെക്കെ നൂലപ്പണ്ടാക്കീട്ട് അത് അതുപോലെ കടക്ക്‌ണു ഇന്നലെ ഫ്രിഡ്ജി
ആഹ് ഇവരെയ്. നമ്മള് കഷ്ടല്ല സ്കൂളിൽന്ന് വൈകിട്ട് വരുമ്പോ എന്തെങ്കിലും പലഹാരം വേണ്ടായോ നമ്മൾ അങ്ങനെന്തെങ്കിലും പലഹാരം മേടിച്ചെച്ച ഇവരാ ചോറ് കഴിക്കുന്ന സമയത്ത് ഇവര് അതെടുത്തെച്ചു കഴിക്കും. അന്നിട്ട് ഈ ചോറൊന്നും കഴിക്കത്തില്ല ഈയ്. ആ സമയത്ത് ഇവിടെ ചക്ക കിട്ടിയ സമയത്ത് ചക്കയാണെങ്കി ഇവിടെ ഉപ്പേരി വർത്തു. ഉപ്പേരിവർത്തെ തോനെ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വാർത്ത് ഇട്ടിരുന്നപ്പോ. വിചാരിച്ച് കുറച്ച് ദിവസം ഇങ്ങനെ നീക്കുവല്ലോ സ്കൂൾ ഉറപ്പയാലും വൈകിട്ട് വന്ന് ചായ കുടിക്ക. ഇവർ സ്കൂളിന്ന് വിശന്നായിരിക്കത്തില്ലെ വര അപ്പൊ വൈകിട്ട് വന്ന് ഇത് ചായ കുടിച്ച് ഇതെന്തെങ്കിലും കഴിക്കട്ടന്ന് വിചാരിച്ചു. പക്ഷെ ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ സ്കൂൾ വെക്കേഷൻ തന്നെ ആ തീരാറായ ദിവശയിരുന്ന്. രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് തന്നെയായിരുന്ന് രാവിലെ ഉച്ചക്കും വൈകിട്ടും പണി. നമ്മളിപ്പെപ്പോഴും അത് ശ്രദ്ധിച്ചിരിക്കത്തില്ല ഇവർക്ക് എടുത്ത് എടുത്ത് കഴിക്കാൻ എളുപ്പല്ലേ. ഇവര് ടിന്ന് തുറക്ക ഒരു പാത്രത്തിൽ കുടഞ്ഞിടുക രണ്ടു പേരും ചേട് ട്ടനും അനിയനയും ഇങ്ങനെ എടുത്തോണ്ട് വരിക കളിക്കുന്നടുത്ത് കൊണ്ടുവച്ചിരുന്ന്. കളിക്ക കളിക്ക ഇത് കഴിക്ക കളിക്ക കഴിക്ക അപ്പൊ നമ്മള് ശ്രദ്ധി ക്കുന്നത് നമ്മടെ ജോലിയായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരിക്കും അപ്പൊ ഇവര്ത് കഴ വച്ച് കഴിഞ്ഞട്ട് ഇവർക്ക് ചോർ ചോയിക്കുമ്പോ വേണ്ട വിശപ്പില്ല.
വേശ്പ്പില്ല അങ്ങനെ തന്നെ എല്ലാട്ത്തും.
അത് കഴിഞ്ഞ് ഇതങ്ങ് തീർത്ത് തീർത്തിട്ട് ഇപ്പ സ്കൂള് തുറന്നപ്പോ ത്തേക്കും ഒന്നുവില്ല പിന്നെ നമ്മൾ വാങ്ങ വാങ്ങിച്ച് കടയിൽന്ന് വാങ്ങിക്കുന്നേലും നല്ലല്ലേ വീട്ടില് ഉണ്ടാക്കുന്നേന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തത് ഇപ്പത്. ഇപ്പ ഇപ്പ ഇവിടെ വിട്ടിൽ പിള്ളേരുടെ അച്ഛം പറയുന്നത് ഇനിപ്പോ പലഹാരങ്ങളെ മേടിക്കണ്ട മേടിക്കായി നല്ല ഫ്രൂട്ട്സ് എങ്ങാനും മേടിച്ച് കൊടുക്കുന്നതാനല്ലത് ഇത് ഈ എന്ന എല്ലാകൂടെ കഴിച്ച് കഴച്ച് ഇവര് വേറെ ചോറും ഒന്നും കഴിക്കത്തില്ല.
ഉം പ്ലാവ് ഇണ്ടോ വീട്ടില്?
ഉം.
ഉം ആരാ അത് പണിയാണ്ലേ അടർ
തരുന്നതാ.
ആഹ് അങ്ങനെലേ. ആഹ് ശരി അല്ലെ അത് അടർത്തീ പിന്നെ കുറച്ചും ഏഹ് ആഹ്. അല്ലെ അത് അടർത്തി പിന്നെ ചെയ്യാൻ കുറച്ച് പണിയാണ് വറുത്ത് കോരിടുക്കാൻ രണ്ടു പേരുണ്ടാവണം എന്ന പെട്ടെന്നാവും.
രണ്ടു പേരുണ്ട് ആഹ് ഒണ്ട് ആ അമ്മേ അരിഞ്ഞ് നല്ലതട്ടേ അരിഞ്ഞ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതട്ട് അരിഞ്ഞെടുക്കും അതൊരു അളവുണ്ടല്ലോ എല്ലാവ ഇതേ അളവിലിങ്ങനെ അല്ലെങ്കി പിന്നെ ചെലത് മൂത്ത് ചെലത് മൂക്കാത്ത പോലെ ഇരിക്കും. അതാ അളവി മുറിച്ചെടു പിന്ന പിന്നെ ഒരാളും കൂടെ ഉണ്ടെങ്കി എളുപ്പ നമ്മള് കൊറച്ച് ദിവസത്തേക്ക് ഇരിക്കും പക്ഷെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടും പിന്നെ അത് ഇതില്ല. പിള്ളാർക്ക് കടയിന്നുള്ള ഈ വെ ഷവൊള്ളെ ഒത്തിരിത് പഴകിയ എണ്ണയിലൊക്കെ അല്ലേ ബേക്കറികളൊക്കെ ഒണ്ടാക്കുന്നെ അല്ലെങ്കിൽ നമ്മ അത്ര നല്ല പോലെ പരിചയള്ളടാവായിരിക്കണം. അങ്ങനെപ്പൊക്കെ നല്ലായിക്കോട്ടെ വെളിച്ചെണ്ണയൊക്കെ നല്ല ആട്ട ആയിക്കോട്ടെന്ന് വിചാരിച്ച് ആഹ് വെലയുണ്ട് നല്ല വിലയണ്ട് വെടിച്ചെണക്ക് നല്ല വെലയാണ് കടയിന്ന് നമ്മ യുപെ ഇവര് വാങ്ങിച്ച് നല്ല
ആഹ്
വെലയാണ് ഒരു കവറിനാത്ത് കൊറച്ചിട്ടിട്ട് നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ അങ്ങനെക്കെയാ വെല വര്ന്നത് അപ്പൊ അങ്ങനെ ആയിക്കോണ്ട് രിച്ച് അവര ഒറ്റ കൊണ്ട് കഴിച്ച്- അവടെ ങ്ങനാ ഇത് പോലൊക്കെ തന്നാന്നോ?
ആഹ് നല്ല വെലയ്ണ്ട് ഞാനും നീ ഇത് പർഞ്ഞ പോലെ ഞാതന്നെ വർക്കലാണ്. ഞാന് പിന്നെ ഞാൻ നന്നാക്കി എട്ത്തു മോളത് അരിഞ്ഞു മ ഞാ നന്നായ് ചക്കേന്ന് അടർത്തി കൊട്ത്ത്- ഏഹ് പിന്നെ അവള് കോരി എട്ത്തു മോള് കോരി എട്ത്തു.
ഉം അത് അതൊക്കെ അല്ലെങ്കി നല്ല പാചോക്കെ മോള് വെല്ല്യേ കുട്ടിയാണോ ചെറ്യേ മോളാണോ?
ആഹ്.
വെല്ല്യേ മോളാണ് ആഹ്.
എക്സാം അവന് മോള് പ്ലസ് റ്റു എക്സാം എഴ്തിരിക്കാണ് കഴിഞ്ഞു.
ആഹ് ഇപ്പഴത്തെ പിള്ളാർക്ക് അട്ക്കള കേറാൻ ഭയങ്കര മടിയാ അങ്ങനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ നല്ല കാര്യം. കുഞ്ഞുങ്ങളെ നമ്മൾ കുഞ്ഞിലെ അങ്ങനെക്കെ ശീലിപ്പിക്കുന്നെ നല്ലെട്ടോ.
ആഹ് അതെ അതെ അവള് ചെയ്യും. അട്ക്കള പണി മ്മള് അടർത്തി കൊട്ത്താ മതി. ആഹ് അതെ ആങ്കുട്ട്യാളെ ക പണി പഠിപ്പിക്കണം ഉം. ആഹ് അതെ.
തന്നില്ല ആമ്പിള്ളാരായാലും നമ്മളെ അത് ഹെല്പ് ചെയ്യാനേ
ആഹ് ഞാൻ ചക്കേന്ന് അത് അടർത്തി കൊട്ത്തിട്ടൊള്ളൂ. അവള് കുരു കളഞ്ഞ് അരിഞ്ഞ് കോരി ഇട്ത്തത് അവളാ. എനിക്ക് ആഹ് തയ്
അതല്ല അടുക്കളേല്.
ആ ആ നല്ല സഹായാ ഞാന് എനിക്ക് തയ്ക്കാനുണ്ടായിരുന്നു. ഇനിപ്പ എന്തേലും
ചെയ്തോളുവല്ലോ
ആ ആ അവള് ചെയ്തോളും തുണി അലക്കാനൊക്കെ അയ്ന് അതിനുമടിയാ. ഇങ്ങനെ അടുക്കളേലൊക്കെ ആ ഉള്ളി പൊളിക്കാ അങ്ങൻതതൊക്കെ ചെ ചെയ്തു തരും അടിച്ചു വാരി തൊടക്കും തുണിയലക്കാൻ ഭയങ്കര മടിയാ പൊറത്തെറങ്ങണ്ടേ ആ
ആഹ്
അല്ലാത്ത ഒക്കെ ചെയ്തുതരും.
ആ പിന്നെ ആ വാങ്ങി അവടേം ഞാൻ മോനെ ചെറിയെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വിളിക്കും നമ്മളെയൊന്ന് സഹായിക്കാനെക്കെ.
അതെലേ ആ മോന് പഠിക്കണത്രേലാ.
മോനിപ്പൊ നാലാം ക്ലാസ്സിലായതെയൊള്ളു. ഉം വെല്ല്യ ജോലിക്കൊന്നും വിളിക്കുല്ലാന്നെ എന്ന് തുണി പറക്കിയിടാനോ അങ്ങനൊള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മളൊന്ന് ഹെൽപ്പെയ്യാൻ വിളിക്കും എന്നാ ശെരി എന്നാ
ആ ആ ശെരി ഞാൻ വിളിക്കാടാ